ഹലോ
ആ എന്താ പരിപാടി
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല ഇവിടെങ്ങനെ ഇരിക്ക
വൈന്നേരായാ അത് തന്നെ തോണ്ടിങ്ങനെ ഇരിക്കന്നെ
ഇങ്ങട്
എന്താ മകളെ പഠിപ്പ് ത്തൽക്കെക്കൂടി മകനെ കാർത്തൂൺ വെച്ചിങ്ങനെ അതിന്റെ മുന്നില് ഇര്ത്തിക്കാണ് ന്നിട്ടെ ഓളെ ബുക്ക് എടുക്കാൻ പറ്റുള്ളു
മകനെ ഒതുങ്ങോ
അയിന് കാർട്ടൂൺ വെച്ചൊടു കൊർച്ചേരങ്ങനെ ഇരിക്കും ടി വി യില് അപ്പങ്ങനെ ഇരിക്കും അപ്പൊ ഓളെൻ അല്ലെങ്കി എന്താ അറിയോ ഓള് ഏ
അപ്പളേല്ലേ ഓളെപ്പഠിപ്പിച്ചാൻ പറ്റ് പറ്റുള്ളൂ
അല്ലെങ്കിൽ ഓള് ഏത് ബുക്കാണോ എടുത്തത് അതെന്നെ ഓൻക്കും വേണ്ടി വരും
അതോ ഒന്ന് വേണം പരും
തല്ല ആക്കാരൊക്കെണ്ട്
ഏ ഏതായാലും രണ്ടാളുംപടെ കൂടി
അല്ലെ നമുക്ക് കുട്ടികളെ നോക്കാൻ ഒരാളുണ്ടെങ്കിലും സുഖണ് നമുക്ക് മറ്റവരെ പഠിപ്പിച്ച ഇരുത്തുമ്പോ അല്ലെങ്കിൽ എടുക്കലോ പോവൂല്ല ഓൺ എടുക്കണ ബുക്ക്‌
ഇത്പ്പോ ഒന് ആയ ഇന് ചെറിയ പ്രായല്ല
ആ പിന്നെ ഞാനുള്ള റഫ് ബുക്കോ അല്ലെങ്കി പഴ കഴിഞ്ഞ കൊല്ലത്തെ ബുക്കൊക്കെ എടുത്ത കൊടുക്കൂട്ടോ എന്നാ അതേട്ട് കളിച്ചോട്ടെ എഴുതിട്ട് അപ്പൊ അതൊന്നും ഓന്ക്ക് വാണ്ടാ
അപ്പൊ ഒള്തെ ന്നെ വാണ്ടി വരും
ഭയങ്കര വാശിയാണ്
ആ അ ബ
പിന്നെ ഇത് എടുക്കുക കസേര എടുത്തിട്ട് ഉന്തി കൊടുന്നങ്ങാണ്ട് ഷോക്കേഴ്സിൽ വര ഇങ്ങട്ട് ഓള ട്രോഫില്ലാം എടുത്ത് നൽത്ത്ക് കറിഞ്ഞ പൊട്ടിച്ച. ന്നട്ട് ഒന് കയ്യോട്ടി ചിര്ച്ചി അറീല ആഹ്
ഇപ്പൊ വർത്താനൊക്കെ തുടങ്ങിയിക്ക് ണോ
എന്താച്ഴിഞ്ഞാല് ഇമ്മ ഇപ്പാ അത് താ പൂച്ചാ കാക്കാ അല്ലെങ്കില് വണ്ടി
ഏ അങ്ങനെയൊക്കെ പറയാക്കാരല്ലേ
അല്ലാണ്ട് കൂളായിട്ടുണ്ടാവല്ലോ ഇപ്പ കുട്ടികളൊക്കെ ഇങ്ങനെ നല്ലോണം വ വർത്താനം പറയല് മീയക്കാ ആപ്രായത്തിൽ നല്ല തരമ്പ
ആ മീയെ പിന്നെങ്ങളെ നിങ്ങളെ മാതിരി ആണ് നല്ലോ വർത്താനം പറഞ്ഞൊണ്ട് അല്ലേ
പക്ഷെ അങ്ങനെ പറയണില്ല
ആ അത് ഇനിനി പറയാെയ ക്കാര എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു
അതാണ്എറെ നിങ്ങള എല്ലരും
ആ എല്ലാരും ഉണ്ടാവുമ്പോ പിന്ന ഓരോരുത്ത ത്തരോട് ഇങ്ങനെ എന്തേലും പറഞ്ഞോ അല്ലെങ്കിൽ വിഴിച്ചോ അങ്ങനെ ചലാവുമലോ
അങ്ങനെയല്ലല്ലോ ഓനെ ഒരു ഇങ്ങോട്ട് മാറി പിന്നെ ഞങ്ങ അങ്ങോട്ട് പോയി അവിടെയൊക്കെ ചെല്ലുമ്പോഴും തന്നെല്ലേ ഒറ്റക്ക് ഒറ്റക്കല്ലേ കുറച്ചൊക്കെ പറഞ്ഞോക്കട്ടേ ഇപ്പാനോടും ഉമ്മാനോടും ഓക്കെ
ആ പിന്നിം ഓന് ഇപടെ വന്നാലള്ളൂല്ലേ ആളൊക്കെ കാണാ
ഇതാവുള്ളൂ ഇവിടെ ഈ പെരൻ്റേള്ളിലങ്ങനെയല്ലേ വൈനാരം ഒന്ന് പൊർത്തുക്കൂടെ നടക്കും പ്പം അപ്പത്തന്നെ കൊറച്ചേരം ഓടി കളിച്ചും അത്രന്നെ ഉള്ളൂ
എങ്ങനെ അയിനെകൊണ്ട് ഒക്കപാടേ നടക്കൂം
ഞാ ഉറങ്ങിയിട്ടള്ളൂടീ ഇട്ക്ക എല്ലാതെഎത്ന്ത്താ കാട്ടാ രാവിലെ നേർത്തെ നീച്ചും ഓന്ന് കൊറച്ച് വൈകീട്ടേ നീച്ചോളൂ എട്ട് മണിഒക്കെ ആകുമ്പോഴേ നീച്ചോളു അപ്പത്തിന് ഫുഡ്ടൊക്കെ ആസ സമയാവുമ്പോത്തിന് ആക്കി വെക്കും
ഞമ്മള് നേർത്തെ നീ
ആ നേർത്തെ നീച്ചും പിന്നെ നിസ്കാരം കഴിഞ്ഞാ പിന്നെ കടക്കൂല പൊറത്തുള്ളത് ആ നനക്കാ ചെയ്യ്ണത് ഇപ്പൊ മഴയായോണ്ട് കുഴപ്പ മഴയാതോണ്ട് കുഴപ്പില്ല അല്ലെങ്കിൽ അലക്കലും പുറത്ത് മുറ്റത്തുള്ള പുല്ല് പർച്ചലും ണ്ടാക്കലും ലും അങ്ങനത്തതും ചോറ് അങ്ങട്ട് തളപ്പിച്ചിട്ട് റേയ്സ് കുക്കർക്ക് എർക്കി വച്ചാകാണ്ട്
ഇബൾക്ക് മിയക്കൊക്കെ വാണ്ടേ കൊണ്ടവാന് ആ അപ്പോ ഓള് പോകുമ്പോത്തിന് ഏകദേശം അതൊക്കെ കഴിഞ്ഞി ണ്ടാവൂലേ
അപ്പം അങ്ങനെ കാട്ടും
നിങ്ങള് അന്ന്ങ്ങട്ട് എപ്പളാ പോയി
ഞങ്ങള് മഗ്‌രിബയ്ക്കണേ അന്ന് ആ ഞങ്ങള് പോകാനാണ് നിന്നപ്പോ പെരും മഴല്ലേ അന്ന്
ആ അന്ന് പെരും മഴയ്ന്നു
പിന്നെ ഇപട്ക്ക് പോയിനു ആഫിന്റെയടുത്തേക്ക് പോയിന്നു അവിടെ പോയി കാണ്ട് വന്നു. വന്ന് ഇങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നോട് കൂടെ പെരും മഴ പിന്നെ മഴൊന്ന് അമരട്ടേതികാണ്ട് കുറച്ചേരം ഇങ്ങനെ നിന്നു എന്ത്ത്ത് അമരരുന്നു
മഴ അമം അന്നാണ് പിന്നെ നല്ലലോണം പെയ്തു
ചെല്ലിനൂടൊ
ആ പിന്നെ പെയ്തി ട്ടുല്ല വേല്ലാതെ ഇന്നും ഇവിട്ക്കങ്ങനെ ചാറി നിൽക്കാ നിൽക്ക്ണ്ടല്ലാതെ
ഇന്ന് ഇപ്പോ എന്റെ ചട്ടീത്തെ ചെടികളൊക്കെ പിന്നെ നമുക്ക് പരത്ത്ല്ലേ ചെയ്യാ പിന്നിം വെള്ളം കുറച്ചൊക്കെങ്ങനെ കി നമുക്ക് സംഭരിച്ച് വെക്കാനുള്ള കഴിവുണ്ട് അല്ല
ആഹ ചട്ടിത്തിീനൊന്നും കിട്ടൂലല്ലോ
അങ്ങട്ട ഞാ നനച്ച കൊടുത്ത അപ്പ അങ്ങട്ട് അടുത്ത് വരുന്ന ത ചോദിച്ചിട്ടുണ്ട് നല്ല മളിഈ മയക്കാലത്തെ ചെടിക്ക് നനക്കണന്ന് ചോദിട്ടുണ്ട് ചെടികളൊക്കെ ിക്ക ചത്താു ഞാന അപ്പൊ
പിന്നെ ഞങ്ങളത്തേമാതിരി ോവാളിന്റെ ഉള്ളത്തൊക്കെ പോയി ക്കണ
നഞമ്മൾ ശ്രദ്ധിച്ചൂലേ ഞാനും ചന ോവാളിന്റെ ഉള്ളില് ഞാൻ കലത്തിയെ വെച്ചിക്കണേ അപ്പൊ ഞങ്ങൾ മറ്റിനൊന്ന്ും ന നക്കണ്ടല്ലോ അപ്പൊ നമ്മുക്ക്ും നോക്കൂല
ആ അത് ശരിയാണ് ഇത് ഞങ്ങളന്ന തന്നെ ഇത് നോക്കാതെ ഇപ്പോത് ആകെ വാടിപ്പോയി ക്കണ അത് പോയാലടച്ചാല് ഫുള്ള് പോണില്ല പകുതി പോണ്ട് പകുതി ഇങ്ങനെ വെറുതെ കട പകുതി പിന്നെ പുല്ല്
അജാ
ഏ അതാ മറ്റിയ പുല്ില്ലേ നിങ്ങളോട ഒക്കെണ്ടായിുന്നില്ലേ
ആഹ് അതെന്തായിട്ട ഞാൻ പോയ ഭാഗത്തന്ന് പറിച്ചിട്ടിട്ട് ഇത് വന്ന്നെ പൊട്ടിച്ചിട്ട് അവിടെ ഒന്ന് പൂത്തി കൊടുത്താൽ മതി വേഗം ഇണ്ടാാണ് ഇടലേ അത്
ഞാൻ വെറുതെ നിലത്ത് കുറച്ച് കുഴിച്ചി് നോക്കിരുന്നു അത ആകെ പടർന്നു
ആഹ് വേഗം ഉണ്ടാവ ഞാൻ അ പിന്നെ വാഫിന്റെ പരക്കൾ ഫസ്റ്റ് സൽക്കാരത്തിന് പോയ പോലെ മേരത്തെ പരൽ ഇങ്ങനെ കണ്ടിട്ടോ ഞാനത്
ആഹ
ഓഹ ആ പുല്ലല് അറിഞ്ഞപ്പോൾ അപ്പ അ ഒരു പുടി ഇങ്ങനെ പന്ന് വച്ച ഒരു പൊടി കയ്യിലൊ ഒരു അങ്ങനെ ഒരു മ ഇങ്ങനെ മറച്ചുല്ലേ അങ്ങനെ പച്ചന്ന കേട്ടോ ഞാനത് കൊ ചട്ടിയിൽ പഴിച്ചിട്ട ുട്ട
ചട്ടിയിലാകെ പടർന്നിട്ടുണ്ടാവും
ായിട്ടുണ്ടായപ്പൊ ഞാനത് ഇങ്ങനെ പൊട്ടിച്ച പൊിച്ച് നേരിട്ട കൂ കുറച്ചുഥത്ത് കുറ സ്ഥലത്ത് പിന്ന അവിടുന്ന എടുത്ത് അവിടുന്നടുത്ത് പിന്ന ആ ബോർഡറിന്റെ പൗതിയയിക്കണം അതുകൊണ്ട് തന്നെ മാധ്യമക്ക് ത് ചാളി തെറിച്ചണില്ലടി അതേറ്റേ
ആഹ് ഇതൊന്ന് തന്നെ ോ വളമക്കൊന്നും ചാളി വർ ചൂല നേരത്ത ഞങ്ങളതമാരി ഡടിയിൽ കുയി ിച്ചിട്ട അവിടക്കൊന്നും ചളി തന്നെ തീർച്ചൂല്ലെ
കഴിഞ്ഞാല അറ
ഞങ്ങള ആദ്യം ആ മതിലിന്റെ സൈഡിലൊക്കെ കുഴിച്ചിട്ടീന്ന് അത് ഇതേപോലെ മതിലിന്റെ ഒരു ഇതാാക്കാരന്ന് പറഞ്ഞ അയ്മക്ക് ചാളിയൊന്നും തെറിച്ചൂലല്ലോ
കഴിഞ്ഞാല്
പിന്നെത് കൂടിയിരിക്കലൊക്കെ
അവിടെ അങ്ങനെ കാ പിന്നെ പച്ചപ്പായ നിക്കുമ്പോ കാണാനും നല്ല ചൊക്കാണ്
ആ അസ്‌കർ ഇന്നാള് വന്നന്ന് പറഞ്ഞെന്നുടി ഞാൻ ഇത് കൊണ്ടോവാൻ വരണ്ട് എച്ചുംമേണന്നൊക്കെ പറഞ്ഞാരുന്നു പിന്നെ ഓന്റെ ഒരു അഡ്രസ്സ്
പിന്നെ ഓൻക്ക് എവിടെയാ ഒയിവ്
ആഹ് ഓൻ അന്ന് വന്നന്ന് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു എടീ ഇത് എനിച്ചുംമേണന്ന്റഞ്ഞു
ആ എന്നോട് പറയന്ന് എച്ചുംമാണന്ന് പറഞ്ഞിന്ന് ഇവിടെ
ആഹ് ഇങ്ങട്ട് ഇങ്ങൾടെത് ഇനി ആകെ പടർന്നിട്ട് ണ്ടാവൂലേ
മുഴവനായിട്ടില്ല ഞാനത് പടർ അത് മ്മക്ക് പോ ഇല്ല ഞാൻ ഇണ്ടാകുംമ്പത്തിനും ഇണ്ടാകുംമ്പത്തിനും പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിച്ച് ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെ പോവും
ഞങ്ങള് ഇതേമാതിരി വെട്ടിയാട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാല് അത് അവിടെത്തന്നെ കെടന്ന് മൊളക്കും
ആ
ട്ടാ മാത്രം വെച്ച് കഴിഞ്ഞാലേ മണ്ണ് കുറവാണട്ട അങ്ങനെ അതാകില അപ്പ ഇത് ഇങ്ങനെ ബുഷി ആയിട്ട് ഇങ്ങനെ നിക്കണ്
ഏ ഇതിന്നാ ഇങ്ങനെ തൂണ ങ്ങിയൊണ്ട് അടിക്ക് ഇങ്ങനെ പോവുവാണ്
എ ഈ പറയണത് മയ എവർഗ്രീൻ പിന്നല്ലല്ലോ
ആ എന്ത്
ഈ പോലത്തെല്ലല്ലോ ഇജ്ജ് പറയണത് ആ പുല്ലല്ലേ പറയണത്
ആ പുല്ല്
ഇതിന്റെന്ന അങ്ങനെ തൂണൊന്നില്ലെന്നാ
ഏ ഇബലൊക്കെ ഉണ്ടല്ലോ ഫസീൽ തത്താനോടൊക്കെ ഉണ്ടല്ലോ
ഓലെ പെരെക്ക് പ്പ സത്യം പറഞ്ഞ കുടിരിന്നിട്ടില്ല
ഓലോട് അതേ പോലെ ഓല് വെട്ട്യാട് മറ്റേ ഈ ചവിട്ടിയൊക്കെല്ലേ നമ്മള് ഉള്ളിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇടുന്നേ ആ പുല്ലിന്റെ-
പുല്ലിന്റെ ചവിട്ടി ഇണ്ട്
അതെ അതെ പോലായ്ക്കണു ഓല്ത് ഓല്ത് നല്ല രസണ്ട് കാണാൻ
ഞാൻ വെട്ടീറ്റോ
ഒറ്റങ്ങോട്ട് വെട്ടല ഞങ്ങൾ അങ്ങനെ വെട്ടലില്ല എന്നാലും വെട്ടിയാണ്ട് എവിടെയെങ്കിലും കൊണ്ടു പോയിടും അത അവിടെ കടന്ന് മുളക്കും
ആഹ ഞാൻ വെട്ടി നോക്കിട്ട ഒന്നുമില്ലതുവരെ
കൃത്യമേ ഉണ്ടാവും
ഇങ്ങനെ അങ്ങ് കട്ട് മാറ്റി വെക്കണം
അത് വെട്ടിയാണ്ട് നിങ്ങക്ക് ഇനി അതി അത അവിടെ കിടന്ന് അങ്ങനെ മുളച്ചു
ത്തല്
ആഹ് ങ്ങൾ കുത്തന
ഇത് നലത്ത് കെടന്നാ അവിടെത്തന്നെ ഉണ്ടാവും
ങ്ങനെ കാട്ടണം ഇനി ഒരറ്റം വരെ ആക്കുകയാണെങ്കിൽ ഒരു പത്ത് കലാത്തിന്റെ തയ്യും കൂടി കിട്ടണം എന്നാലെ ആ ഭാഗങ്ങട്ട് മുഴവനാകു
അ കഴിഞ്ഞ് രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് ഇന്നപ്പ ഇന്നലെ അതിന് വൈന്നേരത്ത് മഴ അതിന് ഇല്ലേ
ആഹ് അപ്പൊ ഈ മഴ
ആ ഇന്ന് പിന്നെ നല്ല വെയിൽ ണ്ടല്ലോ
ഇപ്പ ഇന്ന് പ കിന് അപ്പൊ അങ്ങനെ പിന്ന കൊടുക്കാൻ ത്തോരൊക്കെ പോയത്
അപ്പൊ റസക്കിന്ന് ജോലില്ലേ
എയ്
ആഹ്
ത്യേതാണ്
വല്തോ
ണ്ങ്ങാണ്ടെ വെര്ത്തിയതാണ് അറെ
തെന കൾച്ച്ണാ ആ കുട്ട് കുട്ട്യേള്
എർല്ല്ണ്ട് എടക്കൊക്കെരും
ഓൾത ഔടെ എട്ത്താ
ആ ഇങ്ങളെ പെരെം അണ്ണത്തെ താനിട്ടും പെരയും അത്രേ ഒള്ളൊയ്
ഏ അത്രേ ഉള്ളൂല്ലേ ഞങ്ങള് ഇന്നാള് പോന്നന്നെന്നെ അവിട്ക്ക് പോരണം ന്നൊക്കെ പറഞ്ഞിന്നു പിന്നെ അങ്ങനെ പോന്നില
സം വരോണ്ട് ബസ്സിനണ്ട് കേറിയാ മതി അവിട്ന്ന്
ബസ്സിനൊന്നും ഞങ്ങക്കറീല
ഓഡിറ്റോറിയത്തിന്റെ അവടെ ണ്ട് എറങ്ങി കയ്ഞ്ഞാല്
ആ ഒൽ പൊയിന്നാരെങ്കിലും പോരാണെങ്കി ഓലപ്പങ്ങനെ പോരുംന്നല്ലാതെ ഞങ്ങക്ക് ബസ്സിന് അവ്ട്ക്കൊന്നറീല
എളുപ്പാണ്
ങ്ങളാട്ക്കെന്താ പറയാ
പറമ്പ്
എ
നിങ്ങളാന്ന് അ ത് വാങ്ങ വടെ അയ്സ് നോക്കാൻ വന്നുർഞ്ഞിലേ
ആഹ്
തെന്നേണെ
ഏ ഞങ്ങളന്ന് അവടെ കൊറേ കടേക്ക് പോയ്ക്കൂണല്ലോ ടൈൽ സോക്കാന് രണ്ടെണ്ണം മൂന്നെണ്ണത്ത്ക്കോ പോയി
അവടെ അട്ത്താണ് സുഖാണ് അവ്ട്ന്ന് പോരാന്
അ ആ അന്ന് പിന്നെ ഞങ്ങള് ആപ്പാന്റെ പ്പേന്നു ആപ്പാക്കല്ല അല്ലെങ്കിൽ തന്നെ നേരം വെകിയോണ്ടാ വേറെ
ഇങ്ങട്ട് എന്താന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ ഒന്നുല്ല
ബിരിയാണിെ ഒക്കെ കയിഞ്ഞോ
ഉം അതൊക്കെ അന്നന്നെ കയ് കുണു ങ്ങക്കെന്താ
ഞാന് എന്താ അതേപോലെ മീന്ണ്ട് സോയാബീൻ വള്ളത്തിലിട്ട്ക്ക്ണ്
ഞ്ഞി അത്‌ പൊരിച്ചേ
ആഹ് എന്നാ ഞാൻ വിൾച്ചട്ടോ
ആഹ് എന്നാ ശരി